കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
മം കുന്നേ
എന്താക്ക
ആഹ് എവിടെ എങ്ങനെ ഇരിക്കുവായിരുന്നു മഴയാ
ഓഹ് മഴയാണോ
ഉം
ഇവിടെ മഴയൊന്നുല്ല വെയിലാണ്
ഓഹ് ഇന്ന് ഇവടെ രാവിലെന്ന് രാവിലെ തൊട്ട് മഴയാ
ഏഹ്
ഉം മഴ മാ പെയ്യും മാറും പിന്നേം പെയ്യും ഇന്ന് വെയില് കണ്ടേ ഇല്ല
ആഹ് അപ്പൊക്കെ ഡ്രസ്സൊക്കെ അലക്കിട്ടാല് ഒണങ്ങോ
ഉം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ഉംമ്
വെയിലില്ലാത്തോണ്ട് ഉമ് പറയണ്ട ഉമ് അവിടോ
ഇവിടെ ഇന്ന് പ്പ നല്ല വെയിലാണ് ന്ന് മഴയൊന്നും പെയ്തിട്ടില്ല പൊതുവെ ഇങ്ങനെ തന്നെ മഴ പെയ്യും ഇതാവും പിന്നെ ഞങ്ങ ഇവിടെ ആ യ് പോ യ് പോറത്തായലില്ല അകത്താണ് അയല്ള്ളത് അയിനോണ്ട് പിന്നെ അങ്ങൻ ത്തെ പ്രശ് ആഹ് പിന്നെ വാഷിംഗ് മെഷീൻള്ളോണ്ട് പൈതി ഒണങ്ങി കിട്ടും ചെയ്യും അപ്പൊ ഒരു
ആഹ് വാഷിംഗ മെഷീനുണ്ടെങ്കിൽ കൊറച്ചും കൂടി നല്ലതാ മ്മക്ക്
ആഹ്
തുണി ഒണങ്ങി പകുതി കിട്ടുന്നോണ്ട് പിന്നെ വ വെ അകത്ത് വിരിച്ചാ തന്നെ വെള്ളം തഴോട്ട് വീഴത്തുല്ല
അതാണ് അതുകൊണ്ടാണ് അകത്ത യൽ ആക്കണത് പോ ഇല്ലെങ്കിൽ പൊറത്ത
ഉംമ് ഞങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലാതോണ്ട് ണ്ട് കല്ലെല്ലാം അലക്കുന്നുകൊണ്ട് നമ്മളിപ്പോ എത്ര ഇപ്പോ പിഴഞ്ഞിട്ടെന്ന് വെച്ചാലും അകത്ത് കേറ്റി ഇടാന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെൊ പോക്കൊണ്ടിരിക്കും
ആഹ് അതെ അതെ അത് ഭയങ്കര പ്രശ്ന അതെ പൈസയൊക്കെവുമ്പോ വാഷിംങ് മെഷീൻ വാങ്ങിക്കോളി
ഉം
എല്ലാരും അങ്ങനെന്നെയാണ് കാരണം ഇതുപോലത്തെ കാ മഴ വരുമ്പോ എല്ലാവർക്കും കഷ്ട
ആഹ് ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പ സ്കൂളൊക്കെ തോറക്കുമ്പോഴ അതിലും വെല്ല്യ ബുദ്ധിമുട്ട്
ഐ ശരിയ
കുഞ്ഞുങ്ങടെ യൂണിഫോമോക്കെ ആഹ് പെട്ടെന്ന് അഴക്ക് ക്കവും അത് നനഞ്ഞ്
അത ഉംമ് ആഹ് അത് ഭയങ്കര
നിനക്ക് എങ്ങനത്തെ ഡ്രസ്സാ ഇഷ്ടം
ഞാന് എല്ലായിടും ഫ്രോക്ക് പോല്തീം ആഹ് അങ്ങൻത്തൊക്കെടും ജീൻസും ടോപ്പ് ഒയ്ച്ച് ബാക്കിയല്ലോ ഇടും മിഡിയോക്കെടും
അയ്ന്താ ജീൻസിടാത്തെ
അത് പപ്പ സമ്മതിക്കില്ല പ നക്ക് ഇഷ്ടമല്ല പണ്ട് പണ്ടൊക്കെ ഇടെരുന്നു
അല്ല ജീൻസ് അല്ലാത്ത ഇപ്പൊ പാന്റ് ഒണ്ടല്ലോ ജീൻസ് പോലെ നമ്മളല്ലാത്ത പാന്റൊണ്ടല്ലോ
ആഹ് ആഹ് അങ്ങനത്തൊക്കെ ഇടാൻ സമയ്ക്കും എന്നാലും ജീൻസ് അല്ലാതെ ഞാൻ ജഗ്ഗിൻസ് ഇപ്പോ ഞാന് ഇടുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല
അല്ല നമ്മള് എറക്കം ഒള്ള ടോപ്പ് അല്ലേ ഇടുന്നേ എറക്കം ഇല്ലാത്തത് അല്ലല്ലോ ജീൻസ് ആണെങ്കി തന്നെ നമുക്ക് ജീൻസ് ഇടുമ്പോഴും ആഹ് നല്ല മു പിന്നെ താഴെ നിക്കുന്ന എറക്കൊള്ളത് എറക്കൊള്ള ടോപ്പ് ഇടാല്ലോ കുർത്തയൊക്കെ ഇടാല്ലോ
ആഹ് ഇതെല്ലാം ആഹ് പറഞ്ഞിട്ടുണ്ട് സാരി ഉടുക്കും എടക്ക് എന്തേലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് സാരി ഉടുക്കും
ഉടുക്കാൻ തന്നെ ഉടുക്കാൻ അറിയാമോ
ഇല്ല മമ്മി ഉടുത്ത് തരും
എനിക്കും അതുപോല
ആഹ്
കാര്യം ഞാൻ ഒരുപാട് ഓഹ് നമ്മള് ഈ മൊബേലാത്തൊക്കെ കാണുമ്പം ഉം പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കത്തില്ല
ഞാൻ മറ്റേ ഓർത്ത് വെച്ചോന്റെ എടത്ത് കുത്തി വലത്ത് കുത്തുന്ന എവിടെയാ എനിക്ക് അറിയും മറന്നു പോകും എടക്ക് ആ അപ്പ അങ്ങനെ തല തിരിഞ്ഞ് ഒക്കെ പണ്ട് ഉടുത്തു പോവാരുന്ന് അപ്പ ഇപ്പ അത് ശീ ല്ലായി ഇരുന്നാലും ഒരു വൃത്തി ഇണ്ടാവൂല
ആഹ് നമ്മൾ ഉടുത്താൽ ഒരു പെർഫെക്ഷൻ വര്ത്തില്ല അയിന്
ഉം അതാണ് അത് കൊറച്ച് കൂടി നല്ലതില് ഉടുത്തഴിഞ്ഞാല് ഇള്ളു സാരിയൊക്കെ പിന്നെ എനിക്ക് ആണെങ്കി ഹൈറ്റ് കൊറവായത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടണം അപ്പൊ നടക്കുമ്പോ ഹീലുള്ള ചെരുപ്പ് ഒക്കെ ഇട്ടിട്ട് ആണ് നടക്കുന്നെങ്കിൽ വല്യ കൊഴപ്പം എന്നാലും പള്ളീലൊക്കെ പോമ്പോ അയിച്ച് വെക്കണല്ലോ അയച്ചിട്ട് കേറുമ്പത്തേക്ക് ചവിട്ടി പോം ചവിട്ടി പോമ്പോ ഇത് ഇങ്ങനെ ഓഹ് ഉള്ളില് കുത്തിയതൊക്കെ പൊറ പൊറത്തേക്ക് വരും അപ്പൊ ഒരുമാതിരി ഗർഭിണിന്റെ ഒരു
ആ അത് വീതി കൊറഞ്ഞ കട്ടി കൊറഞ്ഞ സാരി ഒണ്ട് ഒത്തിരി കട്ടി ഒള്ള സാരി മേടിക്കാതെ വീതി കൊറഞ്ഞ കട്ടി കൊറഞ്ഞ സാരിയ ഒണ്ട് അത് മേടിക്കാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വര്ത്തില്ല ഒരുപാട് ഈ പട്ടും പിന്നെ അതുപോലെ വർക്ക് ഒക്കെ ഒള്ള സാരിയാണെങ്കി ഭയങ്കര വെയിറ്റ് ആയിരിക്കും നമുക്ക് നടക്കാനും ബുദ്ധിമുട്ട് ആയിരിക്കും
അങ്ങനത്തെ അല്ല സാധാരണ ടൈപ്പ് ഇപ്പം ഇപ്പം മോഡല് ഇല്ലേ അങ്ങനത്തെ ടൈപ്പ് മാറണത് പിന്നെ അതിന് നീലം പൊന്നോ അത് എനിക്ക് അറിയില്ല
ല്ല വർക്ക് ഒക്കെ ഒള്ള സാരിക്കാന്നെങ്കിൽ വെയിറ്റ് വരുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ആയിരിക്കും
ആഹ്
ഒരുപാട് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നേ
ആഹ് അത് ശരി ആ അങ്ങനത്തെ ഒന്നും ഞാന് ഉടുത്തിട്ടില്ല ആഹ് അല്ലാണ്ട് ടൈപ്പ് ഇപ്പത്തെ മോഡല് പോലത്തെ ഒക്കെ എടുത്തത് അതില് ആ അപ്പൊം എന്നോട് ഇങ്ങനെ കൊറെ പേര് പറഞ്ഞ് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കിട്ട് കുത്തിയാ മതീന്ന് പറഞ്ഞു പ്പം ഹൈറ്റിന്റെ പ്രശ്നം ഒണ്ടെങ്കില്
ആഹ്
അങ്ങനെ ചെയ്താ മതിയന്ന്
ആ ഇവിടെ എനിക്കും അമ്മയ ഉടിപ്പിച്ചെരുന്നേ ഞാനും അങ്ങനെ ഏ
ഉം
ഓ പള്ളിൽ പോകുമ്പഴും അങ്ങനെ ഒന്നും ഞാൻ ഉടുക്കാറില്ല പിന്നെ ഇടയ്ക്ക് എങ്ങാനും നമുക്ക് ഇതുപോലെ കല്യാണോ
ആ അതാണ് ഞാന് ഉം
കല്യാണോ അല്ലെങ്കി എൻഗേജ്മെൻ്റോ അങ്ങനെ ഒക്കെ വരുവാണെങ്കി ങ്കില് മാത്ര ഒള്ളൂ സാരിയക്കെ ഉടുക്കുന്നേ ഒന്നാമത്തെ കാരണം കുഞ്ഞുങ്ങള് ഒക്കെ ഒള്ളത് കൊണ്ട് ഇപ്പ പിന്നെ കൊഴപ്പം ഇല്ല നേരത്തെന്ന് ഒക്കെ വെച്ചാൽ കൊച്ചിനെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ കാരണം പിന്നെ ഒരുപാട് നാള് സാരിയ ഒന്നും ഉപയോഗിച്ചിട്ടേയില്ല
ആ അപ്പ ഈ കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കുമ്പോ ഏത സാരിയാണോ അല്ലെങ്കിൽ മറ്റേതാണോ എളുപ്പം
സത്യം പറഞ്ഞാല് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ടോപ്പൊക്കെ ആണെങ്കിൽ സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ആ അത് സിബ് വെച്ച ആ സിബ് വെച്ച ടൈപ്പൊണ്ട് അപ്പൊ അത് നമുക്ക് ആ ഓപ്പൺ ചെയ്തിട്ട് കൊടു അന്നൊക്കെ ഇല്ല ഞങ്ങളൊക്കെ ഓ ഞ നി ക്ക് എന്റെ ഡെലിവറി സമയത്തൊന്നും അങ്ങനത്തെയ ഒന്നും ടോപ്പ് അങ്ങനെ വലുതായിട്ടില്ല പിന്നെ നമ്മള് തുണി എട്ത്ത് കൊടുത്ത് തയ്പ്പിക്കണം ആ ഫ്രണ്ടിലിങ്ങനെ സിബുവക്ക് ഏ
മെ മേക്സി ഒക്കെ ഉണ്ട് ഞാൻ മീഷോന്ന് ഞാൻ കണ്ടേര്ന്നു
ആ ഇപ്പ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ച് വർഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ ആ സമയത്തൊന്നും ഇല്ല ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഒ ഒന്ന് രണ്ട് വർഷായിട്ട് എനിക്ക് തോന്നുന്നു ആ മോഡലൊക്കെ ഇറങ്ങയിട്ടുണ്ട് ടോപ്പിനാണെങ്കിലും കുർത്തക്കെ ക്ക് ആണെങ്കിലും ഇങ്ങനെ സൈഡ് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ആ പിന്നെ ഇപ്പൊ സിബ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇത് കിട്ടും അ റെഡിമെയ്ഡ് കിട്ടും ആ സൈഡില് എല്ലാം കിട്ടും നൈറ്റിയും ടോപ്പും എല്ലാം കിട്ടും
ആഹ്
അന്നത്തെയന്നും സമയത്തില്ല പിന്നെ അല്ലെങ്കി നമ്മള് തുണിയ എടു കൊടുത്ത് സിബെല്ലാം മേടിച്ച് കൊടുത്ത് പ്രത്യേകം പറഞ് തയ്പ്പിക്കണം ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടില് സിബു വെച്ച് തയ്ക്കാൻ പറയണം
അപ്പ എവിടെലും പോണങ്കില് ഇതുപോലെ വാങ്ങ എത്ര ഇടാ റ്റു മറ്റേതാട്ടാ ബുദ്ധിമുട്ടാ ലേ
ആ അത് ഭയങ്കര ബുദ്ധിമുട്ടാ
സരിയ
സാരിയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നാമത്തെ കാര്യം ചൂടൊക്കെ ആവ്മ്പഴത്തേനും ആ പറ്റത്തില്ല ഉം സാരിയൊക്കെ പണ്ടത്തെ അമ്മമാർക്കൊന്നും കുഴപ്പമില്ല അവരെ ക്കെ സാരി ഉപയോഗിച്ച സ്ഥിരം ഉപയോഗിച്ചർക്ക് അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മ ആ് ചിലരെല്ലാം വീട്ടിൽ സാരിയായിരിക്കും പിന്നെ അവർക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്
അതെ അതെ അതെ അല്ലേലും നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇടുന്ന തന്നെയ പറ്റുന്ന ചുരിദാറാണെങ്കിലും അക്കമ്പക്ക ഏതാണോ നല്ല അങ്ങനെ തന്നെ ഇടുന്ന നല്ലത്
ദൂരയാത്രയൊക്കെ പോകുമ്പോ എന്തുവാ ഇടുന്ന
ദൂരെ പോമ്പോ ആ ഇങ്ങനെ തന്നെ ഉം ഡ്രസ്സൊക്കെ തന്നെ ഇടുള്ളൂ. ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇ
ചുരിദാറും
ഉം ചുരിദാറായിട്ട് ഇടുന്നുല്ല അല്ലെങ്കിലും ടോപ്പും ആ പിന്നെ അങ്ങനത്തെക്കെടും അധികം ജീൻസും ടോപ്പും വെച്ച് ബാക്കി അങ്ങൻത്തൊക്കെടും.
ജീൻസേള്ളൂ. പക്ഷെ എല്ലാരും സാധാരണ ദൂരെയൊക്കെ പോകുമ്പം ജീൻസ് ആയിരിക്കും കംഫ ട്ടായിട്ട് ഇട്ടോണ്ട് പോകുന്നത്.
ഉ
ഞാന് ദൂരയാത്രയൊക്കെ പോമ്പം ഉം ജീൻസായിടുന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പഴും അതുപോലെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് കൊർച്ചും കൂടി ഇരിക്കാൻ നമുക്ക് ഇപ്പോ ഒന്ന് ട്രെയിനൊക്കെയാണ് പോകുന്നതെങ്കി നമുക്കൊന്ന് ഇരിക്കാനോ നി ക്കാനും ഒക്കെ കൊർച്ചും കൂടി ഇതായിട്ടുള്ളത് അതായിരിക്കും.
അത് ശെരിയാണ് ആഹ്
പിന്നെ ഇപ്പഴ്ത്തെ മോഡൽന്ന് വെച്ചാല് ആഹ് സാധാ കുർത്തേം പിന്നെ ഇപ്പം ഷാളൊന്നും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ.
എല്ല ഇപ്പ ചുരിദാറായിട്ട് ഉം ആഹ് അതെ അതെ അങ്ങെൻത്തെ എല്ലാ മോഡലും ഇടും. പിന്നെധികം ഓൺലൈനായിട്ടാരിക്കും വാങ്ങ.
ആഹ് ആഹ് ഞാനും മേടിക്കും. ഓൺലൈനായിട്ടും മേടിക്കും. കടേലു അങ്ങനെ കടേല് പോയി മേടിക്കും.
ഉം
പിന്നെ ഓൺലൈനായിട്ട് മേടിക്കുമ്പോ ഒരു ഇതെന്ന് വെച്ചാല് ചെല ഡ്രസ്സൊക്കെ നമ്മള് കാണുന്നതായിരിക്കത്തില്ല വെരുന്നത്.
ആഹ് അങ്ങൻത്തെ ചെ
അങ്ങനെ ആഹ് അങ്ങനെ ഒരു ഒന്നിലേ ഒരു സൈസിൻന്റെരു ഇതുവേ അല്ലെങ്കി നമ്മള് കാണുന്ന കളറല്ലായിരിക്കും വെരുന്നത്.
പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയാട്ടാരിക്കും ഫോട്ടോ കാണിക്ക പക്ഷെ വെരുമ്പത്ര അടിപൊളിയാരിക്കൂല.
വന്ന് കഴിയുമ്പഴ്ത്തേനും എല്ലാം അടിപൊളി മാറും.
പിന്നെ നമ്മള് സാധാരണ ഓഫീസിലക്കെ പോകുമ്പോട്ന്ന കാഷ്യുൽ അങ്ങനത്തെ ഒക്കെ നോ ക്കണം. ഡെയിലി വേർ പോലെ
ആഹ്
അപ്പ പിന്നെ വല്യ കൊഴപ്പണ്ടാവില്ല.
ഉം ഈ ഒരുപാട് വർക്കെക്കൊള്ളത് നോക്കുമ്പഴാണെന്ന് തോന്നു
പുതിയതക്കെടുമ്പോ ര നമ്മള് റിയല് ഇമേജൊക്ക നോ ആ ഇട്ട ആൾക്കാരെ ഡ്രസ്സ്തൊക്കെണ്ടാവും. അപ്പ അത് നോക്കിട്ട് ഉം അതെ. വല്ലാതെ ശെരിയാവൂല.
ആഹ് ഒറിജിനൽ ആൾക്കാര് ഇട്ടത് മേടിച്ചിട്ടെന്റെ ഫോട്ടോ ഇടുന്ന അത് കറക് റ്റായിരിക്കും.
അത് കറക്റ്റാരിക്കും. അതില് കളറ് മൻസ്സിലാവും.
ഉം
അപ്പങ്ങനെക്കെയാണ്.
ഉം
ആഹ് എല്ലത്
പണ്ടത്തെ ഇപ്പഴത്തെക്കെ ഡ്രസ്സിങ്ങക്കെ ഒരുപാട് മാറ്റോണ്ട് ഇപ്പ എനിക്ക് തോന്നു പ്രായമുള്ള അമ്മച്ചിമാര് വരെ ഇപ്പ ചുരിദാറിട്ടൊണ്ടാ നടക്കുന്നെ.
അതെ അതെ അതന്നെയാണല്ലോ ഇപ്പൊ ഇതൊള്ളത് ഡ്രെ ത് ബസ്സിലൊക്കെ പോവുമ്പോ
എല്ലാർക്കും സാരി ഉടുത്ത് എനിക്ക് തോന്നുന്നു മടുത്തെന്ന് തോന്നു.
ബസി കേറുമ്പ ഭയങ്കര പ്രയാസ ചൗ ട്ടി ഒക്കെ പോയാലേ അങ്ങനന്നെ വീഴും ഉം ഇതെല്ലാം അഴി അഴിഞ്ഞു പോയാരിക്കും. പേടിയ ഇങ്ങനെ ഡ്രസ്സക്കെ അത് സാരിയക്കാണെങ്കി അഴിഞ്ഞു പോവോ
ആഹ് ദൂരയാത്രക്കൊക്കെ സാരി ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക്.
ബസി കേറുമ്പ ചവിട്ടി പോയാലക്കെ പിന്നെല്ലാം ഊരി പോവോ അങ്ങനെ ഭയങ്കര എനിക്ക് പേടിയ.
ഊം ഉം ന്നാ ശെരി.
അപ്പന്നാ ശെരി ആഹ്